ആഹ്
ഉം ആഹ് കേക്കുന്നുണ്ട്!
ആണാ എന്തൊക്കെ വിശേഷം? ഓ.. സുഖാണ് ഫുഡ്‌ കഴി
ആഹ് ഫുഡ് കഴിച്ച്
ആഹ് വൈകുന്നേരം ചായ പരിപാടി ആവാനായി തൊടങ്ങിയല്ലൊ ല്ലേ
ആ ചായന്റെ ടൈം ആയിത്തൊടങ്ങി
ആഹ് എന്തേലൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ഉണ്ടാക്കാറക്കണ്ട് പിന്നെ കൂടുതലും വാങ്ങാറാണ് മടിയാണ്
ആണോ അടുത്ത് കടകളൊക്കെ ഇണ്ടെകുല്ലേ
കടകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെണ്ട് അവിടെക്കെ എങ്ങനെയുള്ള സ്ഥലാണ്
ഇവിടെ ആ കടകളൊക്കെ ഉണ്ട് ഇന്നാലും വൈകുന്നേരം എപ്പളെങ്കിലൊക്കെ ഇതേപോലെ മൂടിന്നനുസരിച്ച് ഒക്കെ ഓരോന്ന് ഉണ്ടാക്കും ഓഹോ മോൻ സ്കൂളിട്ട് വരുമ്പോ അവർക്ക് എന്തെങ്കിലൊക്കെ അവന് കൂടുതലും ചായ ചായ മതി എന്നൊക്കെ പറയും ഞാൻ പിന്നെ വേഗം ചോറൊടുക്കാൻ നോക്കൂ ആ അപ്പൊ എന്തേലൊക്കെ അതെ ചായ ചോദിക്കും പക്ഷെ ചായ കുടിക്കൂല അയിൻ്റെ കടി വേണം അതാണ് ഇവിടെ
അത് ശെരി ഇവിടെ ചായം വേണം ഉം
വെള്ളയാലും കൊഴപ്പല്ല ചായന്റെ കടി കിട്ടിയാ മതി
സെ എനിക്കും വേണംട്ടാ ചായ നിർബന്ധമാണ് ചായ കുടിച്ചില്ലെങ്കില് ഇങ്ങനെ ഞമ്മൾ ഇങ്ങനെ കോട്ടവി ഇടും വൈകുന്നേരം മാണം രാവിലെയും മാണം രണ്ട് നേരം കിട്ടിയില്ലെങ്കിൽ നമുക്ക അത് ഇങ്ങനെ കൊട്ടുവായ ഇടുയ് ഇങ്ങനെ ഇച്ച് എന്നും പോർതിയെടാ
അയ്ശെരി അയ്ശരി അപ്പൊ ചായന്റെ പ്രേമി ചായപ്രേമിയണല്ലേ
ആഹ് സത്യം ഉം ഉം നമുക്ക് നോമ്പിന് ന്നങ്ങനെ ഇത് ഇണ്ടാവൂല ട്ടാ നോമ്പിന് ഞമ്മക്ക് ഞാൻ വിചാരിക്കും നോമ്പിനന് എങ്ങനെയാണവൊ നമുക്ക് ആ ഒരിത് കിട്ടുന്നതന്ന് നോമ്പിന ആ മറ്റേത് രാവിലെ എണീച്ച തൊണ്ടക്ക് ക്കൊരു ഭയങ്കരുരിതാണല്ലോ പക്ഷെ അതൊക്കെരു ശക്തി
ല്ലേ ആഹ് ആഹ് അപ്പൊ ഞമ്മള് പുലർച്ചെ കൊക്കെ തിന്നുമ്പോ ആ ഒരു
അ ഹ്അതെനിക്കിഷ്ടല്ല അതെനിക്കിഷ്ടല്ല താഴത്തിന്ന് ഫുഡ്കഴിച്ച ചായ കുടികൂല
ആഹ് ആഹ് അത്തായത്തിന് ഞാൻ ഫുഡ് അതെ അതെ എന്തോ ഒരു മന്ദം മറിച്ചില്ല ചോറ് തിന്ന കഴിഞ്ഞ
ആഹ് ഇനക്ക് ഫുൾ ഇന്ക്ക് അത്താ അത്താഴത്തിന് ചായ നാൻ മുപ്പത് ദിവസം കുടിക്കും അതെനിക്കെന്തോ ഇഷ്ടമല്ല പക്ഷേ താണ് നമ്മൾ സാധാരണ നോമ്പലാത്ത സമയത്ത് രണ്ടു നേരം ചായ കുടിക്കണം പക്ഷെ ഇന്റെ ഇവർക്കൊക്കെ വാണംട്ടോ എന്റെ ബ്രദറിന്റെ വൈഫ്നും ഇന്റെ മ്മാക്കൊക്കെ ചായ വേണം എന്റെ മോൾക്കും ചായ വേണം ചായ ബിസ്ക്കറ്റും വേണം ഉം ക്ഷേ ഇന്ക് അത്തായത്തിന് വേണ്ട നല്ലതല്ല നല്ലതല്ല ഉം നല്ലതല്ല കഫീനൊക്കെ കൂടുതലാണയിന്
അതെ ഈ മൈഗ്രൈന്റെ പ്രശ്നമുള്ളവർക്ക്ഒന്നും ഈ ചായ അങ്ങനെ കുടിക്കണ നല്ലതല്ല
അയ്ശേരി ഉം ഉം
ഞാ ഒരുപാട് കര മൈഗ്രയ്നായ ആ അതെ ഞാൻ ഇന്റെ മക്കൾക്കൊക്കെ ഞാൻ വെള്ളാണ് കൊടുക്ക എന്റെ മോക്കൊക്കെ രാവിലെ നീറ്റ അപ പ്പോ വെള്ളം കിട്ടണം ചെറുതാണ് മൂന്ന് വയസായിട്ടോളും ഓൾക് ചായ വല്ലാണ്ട് ഇഷ്ടല്ല വെള്ളം മോനും അങ്ങനെ തന്നെയാണ് പക്ഷെ ആ കടി കിട്ടി ട്ടൻ വേണ്ടിട്ടാണ് ഈ ചായ ചോദിക്കുന്നത് അതാണ് പിന്നെ എന്തെനു ഉച്ചക്ക് ഫുഡ്ക്കെ ഉണ്ടാക്കിയേ
ഉച്ചക്ക് ഇന്ന് നമ്മ സാധാപലെ തന്നെ ഏഹ് ഇന്ന് പിന്നെ കല്യാണ ഓക്കേ പിന്നെ വീട്ടത്തെ എല്ലാവർക്കും അപ്പോൾ പിന്നെ ഇന്നലത്തെ ഫുഡ് ഇന്നലെ നെയ്ച്ചോറ വെച്ച് ഫ്രൈഡ്ല്ലായിരുന്നു അപ്പൊ അത് കൊറച്ച് ബാക്കി ബാക്കില്ലത് പിന്നെ തട്ടിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കി ഇപ്പോം രാത്രി നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം
രാത്രിയിലേക്ക് വേറെ ഉണ്ടാക്കാറാണ്
അല്ല ഇന്നിപ്പോ ഞങ്ങള് രാവിലെ വെച്ചിട്ടില്ല ഇന്നലത്തെ ഫുഡ് ബാക്കിയുള്ളത് ചൂടാക്കി യിട്ടൊക്കെ എടുത്ത് ഇനി വൈകുന്നേരം വെക്കണം രണ്ടും യൂസ് ചെയ്യും ഗ്യാസും അടുപ്പും വെറക് ഉണ്ട് ഇപ്പം അപ്പം -
ഇപ്പൊ അടുപ്പ് കത്തിക്കോ?
പക്ഷെ അടുപ്പാവുമ്പോ നമുക്ക് അത് അങ്ങനാട് - ച്ചിടുമ്പോം പിന്നെ ഗ്യാസ് ആകുമ്പോ ഇനി മറന്നാലും പ്രശ്നമില്ലല്ലോ അടുപ്പ്- ഇപ്പമ്മക് ഇഷ്ടടുപ്പാട്ടാ വിറക് കൂടു
എനി എനിക്കും ഇഷ്ടം അടുപ്പാണ് അതെ അതെ വേറെ നല്ല കത്തുന്ന വിറക് ഉണ്ടെങ്കിലും അടുപ്പ- പ്പിന്റെ അത്രസുഖം വേറൊന്നുംല്ല ആഹ് ഞമ്മള് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ആക്കി വെച്ചെയ്നാൽ പെട്ടന്ന് ആവേം ചെയ്യും
പെട്ടെന്നാവും കറക്ട് നമുക്ക് നമ്മള ഇഷ്ടത്തിൽ- കൂട്ടി കൊടുക്കണെങ്കില്
അതെ ഞങ്ങള അടുപ്പിന് ഒരുപാട് വിറക് വേണോ- എത്രാ വിറകാ അറിയോ കഴിയുന്നത് ഞങ്ങള് വാങ്ങിക്കുവ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങള് പുതിയ അടുപ്പ് ഉണ്ടാക്കിയതാണ് ആലുവാട്-
ആഹ് ആഹ് ആഹ് ആലുവ ഉം ഉം ആഹ് വെറക് വേണം പക്ഷെ അയിന് പക്ഷെ അതന്നെ ചെറിയ ഇതുള്ള അടുപ്പുംമുണ്ട് വിറക് തീരാവാത്ത പക്ഷെ നമ്മളെന്തായും- ക്കിവെക്കണം
എങ്ങന പച്ചക്കറി മീനാണെങ്കിൽ മുറിച്ചേക്ക അങ്ങനെെ അങ്ങപ്പ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടന്നാകും
ആഹ് ഈ അടുപ്പിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാവും ചെറുതും വല്ലതും പക്ഷെ എന്ത വച്ചാ- വലിയ ചെമ്പ് അടുപ്പിലാണ് നമ്മള് ചോറൊക്കെ ആഹ് ചോറൊക്കെ വെക്കണ ആ ചെമ്പിനൊക്കെ പാകയിട്ട് വലുതാണ് അപ്പൊ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കാണൽ ഉണ്ടാവും അപ്പൊ കറി അവിടെ അപ്പോ അതിന് എനക്ക് തോനേ വിറക് വേ ണം ചെറിയടുപ്പിലാകുമ്പോ നമ്മള് ചോറുവെക്കണ ചെമ്പ് പാകാവൂല ചൂട് അത്ര ഏൽക്കൂല ഒരു മൂട്ടില് മാത്രല്ലെ കത്തുള്ളൂ കറികളൊക്കെ പെട്ടെന്നാവും അപ്പൊ കൊറച്ച് ച്ച് വെറക് മതിയാവും
ആഹ് പിന്നെ നമ്മ രാവിലത്തെ ഫുഡ് ആണെങ്കില് ആഹ് രാവിലത്തെ കടി റെഡി ആകുമ്പോഴേക്കും ആഹ് നടുക്ക വെച്ച അവിടെ വെള്ളം തിളക്കും അപ്പോ ചായ-
ആഹ് തിളക്കും ആഹ് ആവും അതെ അതെതേ ആവും പിന്നെ രണ്ടും കത്തി- ക്കേണ്ടേ എന്നുള്ള മടിക്ക് നമ്മള് ഒന്ന് മാത്രം കത്തിക്കൂ
ഇല്ല ഞങ്ങള് ഒന്നന്നെ കത്തിക്കൊള്ളൂ അത്ര ഉള്ള ആൾക്കാരെല്ലേ ഉള്ളൂ പക്ഷെ എന്നാലും നല്ല വെള്ളം ത തിളക്കൂട്ടോ ആഹ് നടുക്ക് വെച്ചേ
ആഹ് ഫുള്ള് തീയ് ഫുള്ള് അങ്ങോട്ടാ പോവാ നടുക്ക്
പോവാ പിന്നെ നമുക്ക് ഭാവി യൂസുണ്ടഡോ മഴക്ക് കാലത്ത് ഈ കൊടംപുളി അങ്ങനത്തെ കൊണക്കാ ആ ചൂടുള്ള ഭാഗത്ത്- ഇട്ടാ മതി ഞങ്ങൾ കുടംപുളി ഇപ്പോ അങ്ങനെ ഉണക്കിയത് ഉം
ഇപ്പൊ പ്രത്യേകിച്ച് മഴ ആയോണ്ട് ചെറിയ ചെറിയ ചെറിയ കുട്ടികളെ ഡ്രസ് ഒക്കെ ആഹ് ഇപ്പൊ പ്രത്യേകിച്ച്- നല്ല മൂടി വെക്കുന്ന സ്ലാബ് പോലത്തടുപ്പാ അപ്പം നമുക്ക് വൃത്തിയായി നിക്കുവല്ലോ നമ്മ പണി കഴിഞ്ഞല്ലേ അപ്പൊ അവിടെ എങ്ങനെ കൊണ്ടുപോയിട്ടാലോ ആ ടൈൽസ് മൊത്തം ചൂടുണ്ടാവും അപ്പൊ അവിടൊക്കെ കൊണ്ടുപോയിടലാണ് ഇപ്പോ ഇപ്പൊ രണ്ട മൂന്ന് ദിവസം നല്ല മഴയല്ലേ അവിടെ എങ്ങനെ?
ഇവിടെ ഇന്നലെ മുതല് മഴയുണ്ട് ഇന്നൊന്ന് വിട്ടിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു
ആഹാ അന്നേരം പൊറത്തിറങ്ങാനേ പറ്റില്ലായിരുന്നു ഇന്നലെ ഒന്നും
ഉം ഉം ഉം
ഇന്നും നല്ല മഴ തന്നെ ഇന്നും
ഇന്നിപ്പോ ഇന്നൊരു ഒഴിവുണ്ടടോ നമുക്ക്- ഇന്ന് അത്യാവശ്യം പൊറത്തൊക്കെ ഇറങ്ങാൻ പറ്റി ഇന്നലെ തീരെ ഉണ്ടായിരുന്നില്ല ഭയങ്കര മഴയായിരുന്നു
ശരി ഇവിടെ ഒരുപാട് തുണികള്ണ്ട് ഒണക്കാനൊക്കെ കുഞ്ഞിന്റെ - കുട്ടികൾക്ക് പ്രത്യേകിച്ച് മഴക്കാലയാൽ പ്രത്യേകിച്ച് അവർക്കരു അധികം ഇട്ട് കൊടുക്കല്ലാണ്
ആഹ് ശരിയാണ് പുള്ളേര് പറഞ്ഞാല് ഇപ്പ ഇന്നലെ സ്കൂള് പോയിട്ട നനഞ്ഞിട്ടാണ് വന്നത്.
ആഹ് അതെ അതെ ആഹ് ആഹ് ഇന്നലെ സ്കൂൾ ഉണ്ടല്ലേ എവിടെ വെള്ളിയാഴ്ച ലീവ് ആണ്.
അത് ശരിയാ എന്താ വെള്ളിയ
ഇവിടെ ഉം ഇവിടെ മുസ്ലിംസിന്റെ സ്കൂളാണ് അപ്പൊ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും വെള്ളിലീവ്.
ആഹ് വെള്ളി ലീവ് ഇവിടെ വെള്ളി ഇണ്ടാവും പിന്നെ- സാറ്റർഡേ ചെലേ സാറ്റർഡേ കഴിഞ് സാറ്റഡേ അങ്ങെ എന്തോ ഉണ്ടായിരുന്നു മുഹറത്തിന്റെ ലീവ എന്തോ ഉണ്ടായി നമുക്ക് പകരം എടുത്തിട്ടുണ്ടയ്ന്നു അങ്ങനെ
ആഹ് അത് ശരി പിന്നെ എന്തിനാല് ഒരു ലീവ് എടുക്കേണ്ട ആവശ്യവും പകരം എടുക്കയാണെങ്കി-
എന്തേ
പിന്നെ എന്തൊക്കെയാ ഉം
പിന്നെ ഇങ്ങനെ പോണ് ഉം പണി കൊഴപ്പില്ല അങ്ങനെ പോകും പെട്ടന്ന് കഴിയും സ്കൂള് അന്നേ - ഇപ്പൊ ഒന്നും കൂടെ പെട്ടുന്നാവും. മക്കളൊക്കെ പോയാ പിന്നെ നമ്മളൊന്നും കൂടി ചോറ് ഇല്യ ചോറും നമുക്ക് കറി വേണ ഗവൺമെന്റ് സ്
ആണോ ആഹ് അതെ എന്റെ മോനും അങ്ങനെ തന്നെ ചോറും കറിയും അവിടെ ഇണ്ടാവും പക്ഷെ എന്നാലും വീട്ടിൽന്ന് എന്തെലും ഒക്കെ ഒന്ന് കൊണ്ടോണം വല്ല സോയാബീൻ പൊരിച്ചതോ ബി എ ഉപ്പേരി അങ്ങനെ എന്തെലുമക്കെ ആയിട്ട് - കൊണ്ടോണം അവിടെ ഇണ്ടാവും ചോറും കറിയും ഒക്കെ. സോയാബിൻ പൊരിച്ചത്. അങ്ങനെയൊക്കെ എന്തെലോക്ക ഒണ്ടെങ്കിൽ എന്ത സ്കൂള് പോകുമ്പോ. പിന്നെ ഞാനാ മഴ പെയ് താലൊ മഴ പെയ്താലൊക്കെ വെള്ളം നിൽക്കണ സ്ഥല
അങ്ങനൊക്കെ. ഇവിടെ എന്റെ വീടെന്ന് പറഞ്ഞത് ഓ പൊഴന്റെ ഫ്രണ്ടിലാണ്.
ആണോ.
പക്ഷേ നമുക്ക് പൊഴെന്ന് വെള്ളടുകൂല്ല പിന്നെ- മഴ പെയ്താല് ഇങ്ങെ നിക്കും മുറ്റത്തൊക്കെ ഇങ്ങെ നിക്കും അത് മഴ കൊറച്ച് നേരം വിട്ട്ന്നപ്പോ ഇന്ന് രാവിലെ കുറേ വെള്ളണ്ടയ്ന്ന് ഇപ്പ അതൊക്കെ ഒന്ന് വറ്റി. പോഴെന്ന് ഇങ്ങട്ട് കടക്കൂല. ആ നല്ലതിൽ തന്നെയാണ്ത് ഉ നല്ല വെള്ളം നിന്നിട്ട് അങ്ങനെ- പ്രശ്നവുള്ള ഏരിയ ഒന്നുല്ല നേരപ്പായിട്ടുള്ള പ്രദേശം തന്നെണ്. കുന്ന് അങ്ങന ഒന്നുമല്ല ഉം ഉം ഉം നമ്മള ഇങ്ങനെ സ് ശ്രദ്ധിച്ചൊണ്ട് നിക്കണം ഡ്രൈവിങ് സ്‌ക്കുട്ടി ഒന്ന് ചെറുതായിട്ട് എടുക്കുവയിരുന്നു അല്ലാതെ അന്ന് പണ്ടിരിക്ക കുട്ടീനേട്ട് വീണ അപ്പൊ പിന്നെ അത് ഒഴിവാക്കി. ആ കൊറ മുന്നേ പിന്നെ ഞാ തൊട്ടിട്ടില്ല. മ്മ്. നമ്മളിങ്ങനെ വിളിച്ചോണ്ട് നിക്കണടോ ആ എനിക്കുണ്ട് സ്വന്തമായിട്ട് ഇണ്ട്
ആണോ അത് ശരി ആഹ് ആഹ്
ഉം സ്വന്തമായിട്ട്ണ്ടായിട്ട് ഞാൻ പഠിക്കാ പഠി കാറ് ഓടിക്കോ ഇല്ല ഇല്ല അള്ളാ സ്കൂട്ടിട്ട് നല്ലപോലെ ഓടി കഴിഞ്ഞപ്പം കാറ് പേടിയാടോ പേടി ഇല്യ ലൈസൻസ് ഇല്യ
ആഹ് ശരിയല്ല പഠിച്ച കഴിഞ് ലൈസൻസ് എടുത്തച്ചാ പിന്നെ നമ്മുക്ക് നല്ലെ ഇമമാവുമ്പോ കൊഴ്പ്പയില്ലല്ലോ
അന്ന് അന്നൊരു ഭ്രാന്തിന് എടുത്തതായിരുന്നു പിന്നെ- വണ്ടി സ്വന്തം വീട്ടി തന്നെയാണ് അപ്പം അതി തന്നെയാണ് പഠി ച്ചത് പിന്നെ ഞാ ലൈസൻസ് ക്കെ ട്ക്കാ ന്നുള്ളതീല് അപ്പ പിന്ന മോന് ഞാനും കൂടി പെട്ടെന്നെ ഇന്റെ മൂത്ത ച്ചന്റെ മോനെട്ട് വണ്ടിമ്മെ വരുമ്പോ. ഞാൻ ഇൻ്റെ കയ്യിന്ന് ഉണ്ടായ മിസ്റ്റേക്കല്ല അവന് അമ്പ് കണ്ടീലാ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വീണതാ, അപ്പൊ വേറെ വണ്ടി വന്ന് ആ വണ്ടിയല്ലേ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് ഇതല്ലേ ഓന്റെ വണ്ടിമന്ന് വീണതാണ്, അപ്പൊ പിന്നെ ഇൻക്ക് പിന്നൊരു പേടി. പിന്നെ പിന്നെ എടുത്തിട്ടേല്ല, ഇട്ക്കാൻ പിന്നെ പേടിയാണ്, കാരണം അന്ന് വീണ ഒരു ഓർമ്മ ങ്ങനെ വരും. ഇൻഷാഅല്ലാഹ് ശരിയാക്കണം. ഇണ്ടായിരുന്നു ആ ഞാന് വണ്ടി ഒരുപാട് ഒരുപാട് ദൂരത്തക്ക് പോവൂലെങ്കിലും ഞാൻ നമ്മള ഇവിടെക്കെ കൊണ്ടട ക്കെര്ന്ന് ലൈസൻസ് ഇല്ലല്ലോ, അപ്പോ പിന്നെ പുറത്ത്ക്ക് മ്മക്ക് ഒരുപാട് ദൂരം പോവാൻ പറ്റൂലല്ലോ.
ഞാനും കല്യാണത്തിന്റെക്കെ മുന്നെ ഓടിക്കായിരുന്നു. ഉം പക്ഷെ ഇപ്പോ അവിടെ ഇണ്ടയിര്ന്നു ന്റെ വീട്ടില്. ഇബടെ ഹസ്ബന്റിന്റെ വീട്ടില് സ്കൂട്ടില്ല, അപ്പോ ഫുള്ള് മറന്നോയി.
തോന്നോടോ പലപ്പോഴും തോന്നും അയി അന്നത് അങ്ങോട്ട് ചെയ്താ മതിയായിരുന്നു.
മതിയേനി കാരണം പ്പം നമ്മള ആവശ്യങ്ങൾക്കൊക്കെ പ്പോ നമ്മക്ക് പുറത്തൊണെങ്കിലൊക്കെ എല്ലാരും ഇപ്പോ വണ്ടി തന്നല്ലേ.
ആഹ് പിന്നെ നമ്മുക്ക് ചെറു ഒന്നണ്ട് അങ്ങാടിക്ക് പോണംന്നുണ്ടെങ്കില് ഒന്ന് ഡോക്ടറടുത്തക്ക് പോണംന്നുണ്ടെങ്കില്.
ആഹ്
പിന്നെ നമ്മുക്ക് ' ' നല്ലതാണ്. ആഹ് ആഹ് ആഹ് അതൊക്കെ നല്ലതന്നെണ് നമ്മു ഇ മഴഎന്താണ് ചിലപ്പോ എക്സാം ഒക്കെ മദ്രസ നേരത്തെ എക്സാം ആറരക്ക് ക്കെ വരുമ്പോ നമ്മള് വിചാരിക്കും ആ വണ്ടീലിങ്ങനെ കൊണ്ടോയാ മതിയാരുന്നു.
ഹസ്ബൻഡിന് ഇഷ്ടാണോ വണ്ടി ഓടിക്കുന്നതൊക്കെ.
അതിന ആ കൊഴപ്പൊന്നുല്ല. ആഹ് എന്റെ ഹസ്ബൻഡിന് പേടിയാണ്. റോഡിലേക്ക് കൊണ്ട് പോവാൻ സമ്മതി ആഹ് ആതാപിന്നെ ഒന്നാമത് അയി മല് ഇൻഡ്രസ്റ്റ് ഇല്ലാത്തെ പെൻ നല്ല പേടിയനെ പിന്നെ ഒന്നങ്ങാട് ലെവലാവും.
ആഹ് അയ്ശരി യാത്രക്കെ പോവാറുണ്ടോ നിങ്ങള്.
പോവാറൊക്കെ ഉണ്ട്, ഉം പോവാ വളരെ അപൂർവ്വട്ടോ. കളയിട്ട് എല്ലാരൈട്ടും കൂടി ഇങ്ങനെയൊന്നും പോവാൻ പറ്റൂല. വല്ലപ്പോഴൊക്കെ എത്ര മക്കളാ നിങ്ങക്ക് നിക്ക് മൂന്ന് പേരാണ്.
അയ്ശരി ഉം എത്ര ക്ലാസിലൊക്കെ പഠിക്കുന്നേ.
മോള് എട്ടില് പിന്നെ ആറില് പിന്നെ ഒന്നാം ക്ലാസ്സില്. അയ്ശരി ഉം ഉം ചെറിയ ആള് ഒന്നിലായിരിക്കും. ആഹ് ചെറിയാള് ഒന്നാം ക്ലാസ്സില്, ആഹ് ആഹ് അവിടൊക്കെ എത്ര മക്കൾ ഉണ്ട്. ഇവിടെ രണ്ടാളാണ്, മോന് രണ്ടാം ക്ലാസ് പഠിക്കാണ്. മോള് മൂന്ന് വയസ്സായിട്ടുള്ളൂ. ആഹ് ആഹ് ആഹ് ചെറിയ മക്കളല്ലേ. കെണ്ട യാ കീട്ടും ല്ല ഉം ഉം ഉം ഉം, ഇവിടെന്ന് കുറച്ച് ദൂരംണ്ട് അംഗൻവാടിക്ക് പോകാൻ അത്ശ ശരി ആഹ് ആഹ് ആഹ്, അപ്പോ ആ ഒര്തീല് ങ്ങനെ മടിച്ച് കൊണ്ടോയാക്കി ഉം ഉം ഉം ഉം ഉം വയസ്സായിട്ടുള്ളു ഒരാഴ്ച്ചായി. വയസ്സായിട്ട്, അയ്ശരി ഉം ഉം ഉം പിന്നെന്താ?
ആഹ് ന്നാ ഓക്കെ ഞാൻ വിളിക്കാട്ടോ നിങ്ങക്ക്.
ആഹ് ശരി ആ ശരി ന്നാ.
ഉം